ഹലോ ആഹ് പറെടാ ആഹ് കേക്ക്ന്ന്ണ്ട് പറഞ്ഞോ.
ഏതെക്കെ
എന്തടാ?
എന്താ പരിവാടി?
പരിവാടി ഒര് ഫുഡൊക്കെ കഴിച് ങ്ങനെ നടക്കുന്നു എന്താ വിശേഷങ്ങളൊക്കെ?
നല്ല വിശേഷാ അങ്ങനെ പോവുന്നു.
ആഹ് ആഹ് അത് ശെരി ആഹ് ആഹ് പിന്നെ ഏഹ് ഞാൻ സിനിമ കാണുവായിരുന്നു.
ഏഹ് അത് സെരി സിനമ കണ്ട് കാണ്ട് ഫുഡ്‌ കയിച് കഴിച്ചിട്ട് വിശ്രമിക്ക്ണ നേരത്തായിരിക്കുല്ലേ
ആഹ് എഹ് സിനിമ കണ്ടോണ്ടിരിക്കായ്‌ര്ന്നേ സിനിമെന്ന് ചോയിച്ചാ
താണ് സിനിമ?
ഏഹ് സിനിമന്നങ്കി സീരീസ് ലോസ്റ്റ്ന്ന് പറയും ആഹ് അത്
ണ്ട്
അത് ഡബാണ് ഡബെയ്തിക്ക്ന്നെ എക്സ്പെൻഡ് മൂവ്യാ കണ്ടേ പക്ഷെ സൂപ്പർ സിനിമേണ്. ആഹ് ലോസ്റ്റ് ജസ്റ്റ് കണ്ടോകണം അതൊര്
ആഹ് ഉം അതേയ് ആഹ് ഒരു ദ്വീപില് പെട്ട് പോവുന്ന ഒരു ഫ്ലൈറ്റപകടം ഉണ്ടാവുകയും അപ്പൊ കൊറെ ഇതിലിപ്പൊരു എന്താ കടൽക്കരയിൽ ഒര് ദ്വീപിൽ പെട്ട് പോയി. അങ്ങനെണയ്ൻ്റെ കഥയൊക്കെ പ അയ്ന്റെ കഥ അങ്ങനെ അവടെന്ന് ഒര് സ് സർവൈവെയ്യുന്നും അവട്ന്ന് രക്ഷപ്പെടാൻ കാണിക്കുന്നതും അപ്പൊ അങ്ങനൊരു മൂവ്യാണത്. അതുപോലുള്ള മൂവികലോക്കെഷ്ടമാണോ?
ഞാന് സിനിമങ്ങനെ കാണാ കാണലില്ല പൊതുവേ. ഇങ്ങൾക്കിഷ്ടായിരിക്കു ലേ.
എന്തായാലും ഇതൊന്ന് കണ്ടോക്ക് ഇതെന്താലും നല്ലതായിരിക്കും അതുപോലെന്നെ നമ്മുടെ ഫ്രംമ് ന്ന് പറയുന്നൊര് മൂ ഏഹ് ത്ണ്ട് സീരീസ്ണ്ട്.
ആഹ്
അത് ഇതുപോലെ ഈ പ്രേ പ്രേതങ്ങളല്ല എന്താ അയ്ൻ പറയുന്നേ കൊളആക്കൂ. ആഹ് അപ്പൊ പ്രേതങ്ങളെയക്കെ പോലുള്ള കുറെ സന്ധ്യ കഴിഞ്ഞാ മുറ്റത്തോട്ടറാൻ പറ്റില്ല മുറ്റത്തട്ടിറങ്ങി കഴഞ്ഞാല് ഈ പ്രേതങ്ങളെ പോലുള്ള സധനങ്ങൾ പിടിച്ചൊണ്ട വന്നാ അങ്ങനൊരു മൂവിയാണത് ഫ്രം അപ്പൊ അതിന്റെ ആഹ് എത്ര നാലാമത്തെ സീരീസ് നടന്നൊണ്ടരിക്കുകയാണ് അതിപ്പോ കണ്ടുകൊണ്ടിരിക്കയായിരുന്നു ഞാൻ.
എത്രാമത്തെ?
നാലാമത്തെ നാലാമത്തെ ഇത് സീസൺ. സീസൺ നാല് കണ്ടൊണ്ടിരിക്കയായിരുന്നു. അപ്പൊ അത് നല്ലൊരു മൂവി ഇതാണ് കേട്ടോ.
ആഹ് അത് ശരി
നല്ലൊരു സീരീസ ആയിരുന്നു. അതുപോലെ, നിങ്ങള് സീര സീരീസ് ഒന്നും കാണത്തില്ലേ നീ?
ആഹ് എപ്പോഴെങ്കിലും ഒന്ന് കാണും. ഏതാന്നൊന്നുല്ല വെറുതെങ്ങനെ ൻക്ക് അയിനോട് വല്യ താല്പര്യം ഇല്ല. ചെലോർക്ക് സിനിമ ഏ ഞാൻ ലാസ്റ്റ് കണ്ടത് മായ മോഹിനി.
മായമോഹിനി അത് തിയറ്ററി പോയാ കണ്ടേ?
ആഹ് അത് കൊറേ അന്ന ഫസ്റ്റ് ഇറങ്ങീല്ലേ അന്ന് മഞ്ചേരിയില് പോയിട്ട് കണ്ടത്
കണ്ടു ഉം ഉം ഉം
എന്താ എല്ലാ മാസം പോകുവോ? സൺഡേ
ഈ അങ്ങനെ തിയറ്ററിൽ പോയി അങ്ങനെ കാണുന്നില്ല ഞാൻ അവസാനമായിട്ട് തിയേറ്ററിൽ പോയി കണ്ട സിനിമ കേ ജി എഫ് കാണ് കെ ജി എഫ്, കെ ജി എഫ് നല്ല സിനിമയായിരുന്നല്ലോ! കെ ജി എഫ് ഷു മറ്റേ യാഷിന്റെ, കെ ജി എഫ് അറില്ല? അള്ളോ കെ ജി എഫ് അത്രയും ഫേമസ് അല്ലേ. കെ ജി എഫ് കാണാ പോണു ഈപ്പം കെ ജി എഫിന്റെ ത്രീ ഇറങ്ങും. കെ ജി എഫ് മാത്രം ത്രം എവിടെയും പോയി കാ തീയറ്ററിൽ പോയി കാണുള്ളൂട്ടോ മൂ മൂന്ന് പാർട്ടും മുമ്പത്തെ മൂന്നമത്തെ ഇറങ്ങാൻ പോകല്ലേ? അതും കാണം നല്ല സിനിമയാണ് കെ ജി എഫ് അത് നമ്മുടെ ഈ എന്തോന്നാ ഗോ സ്വർണ്ണക്കനിയെ കുറിച്ചൊക്കെ ഉള്ള ഒരു സിനിമയായിരുന്നു. ഫൈറ്റ് ഒക്കെെയുള്ള നല്ലൊരു സിനിമ.
ഉ അങ്ങനെ സിനിമ ക കഴ്യാനായൊ ന്നട്ട് ഫുഡൊക്കെ കഴിച്ച്
ആഹ് അങ്ങനെ സിനിമ കണ്ടോണ്ടിരിക്കുമ്പോഴാണ് തന്റെ വിളി
ഉം അതെത്ര മണിക്കൂർണ്ടാവ അപ്പോ?
ഏതാ സിനിമയോ?
ഏഹ്
ഞാൻ കൂടുതലായിട്ട വന്നത് എക്സ്പ്ലെയിൻ കൂടെയ കാരണം ആ എനിക്ക് ഒരുപാട് മറ്റേ മറ്റുള്ള സിനിമകളൊക്കെ ആകുമ്പോ ഒന്ന് രണ്ട് മണിക്കൂർ കാണത്തില്ലേ എക്സ്പ്ലെയിൻ മൂവി ആവുമ്പോ അരമണി ണ്ട് നമ്മക്ക് ഫുള്ള് കൊണ്ട് തീർത്ത കണ്ട് തീർത്ത ഒരു ഫീൽ കട്ടും അപ്പൊ എക്സ്പ്ലെയിൻ മൂവ് ആണ് കൂടുതൽ ഞാൻ കാണുന്നത്
ഉം ശരി
അതുപോലെ കെ ജി എഫ് നല്ല ഒരു മൂവി ആയിരുന്നു
ആഹ്
ഉം അവിടെ ഏ പാലക്കാട്‌ അല്ലേ
ആ പാലക്കാട്
നല്ല സ്ഥലങ്ങളൊക്കെ ഏതാ കാണാൻ പറ്റി നമ്മളപ്പോ അവിടെ ടൂറിന് വരുവാണെങ്കിൽ അവിടെ വെച്ച് കാണാൻ പറ്റി സ്ഥലങ്ങൾ ഏതാ
ഞങ്ങള അവിടെ ഇണ്ട് പാർക്കുണ്ട് പിന്നെ ഈ ചോലമരം ഉണ്ടാവലോ എന്താ അവക്ക് പറയാ പേര് കിട്ടുന്നില്ലല്ലോ
സൈലന്റ് വാലിയൊക്കെ അവിടെല്ലേ മോളെ
എവിടെ
സൈലന്റ് വാലി
അത് കൊറച്ചു പോണം
ആഹ സൈലന്റ് വാലിയാണോ അവിടെ വേറെന്തോ ഇല്ലേ
സ്ഥലം കതിര് പറി ണ സ്ഥലം കേട്ടിട്ടുണ്ടോ ടൂറ് അത് പൂക്കോട്ടും പാടം ആ ഭാഗത്താണ്
ആണല്ലേ
ഉ അവിടെ നല്ല ഇതാണ് മക്കളെ കൊണ്ടൊക്കെ പോവാൻ പറ്റിയ സ്ഥലം
ആ ആ ഇവിടെ നമ്മള് കൊല്ലം ജില്ലയാണ് കൊല്ലം ജില്ലയില് മെയിൻ ആയിട്ടുള്ള ഈ ടൂറിസ്റ്റ് പ്ലേസ് എഎന്ന് പറയുമ്പോേ മെയിൻ ആയിട്ടുള്ള അല്ല നമ്മുടെ തൊട്ടടുത്തുള്ളത വച്ചാ ചടയം മംഗലം പാറയുണ്ട് ജഡായിപ്പാറയുണ്ട് അതായത് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭക്ഷിശില്പം ഉള്ളത് ഇവിടെയാണ്
ഏ അത് ഉണ്ടല്ലേ
ആ അത് ഇവിടെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇല്ല ഇവിടുന്ന് കുറച്ച് ഇവിടെ ഞാൻ ഞാൻ താമസിക്കുന്ന നിലമിലാണ്
ഏ
അവിടുന്ന് നേരെ ചടൈമംഗലം ചടൈമംഗലത്ത് ആണ് ഈ ഇന്ത്യയിലെ ഏറ്റവും വലിയ പക്ഷിശില്പം സ്ഥിതി ചെയ്യുന്നത്
ഉം
ഉം നമ്മുടെ ഈ രാമൻ രാമനെ അറിയില്ലേ അതായത് രാമനെ രാവണനെയും ഒക്കെ അറിയാവോ
ആഹ പറി കേട്ട ആഹ
അപ്പൊ ഈ രാവണൻ സീതയെ തട്ടിക്കൊണ്ട് പോയിരുന്ന കാലത്ത് ആ സീതയെ തട്ടിക്കൊണ്ട് പോയപ്പെടുത്തേും നമ്മുടെ ജഡായ എന്ന് പറയുന്ന പക്ഷി ഉണ്ടല്ലോ ജഡായു ഈ പാറൽ വെച്ചാണ് ആ രാവണനെ തടഞ്ഞതും രാവണനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചപ്പോഴത്തേക്കും രാവണൻ വെട്ടി വീഴ്ത്തി ഈ ജഡായുവിനെ
ആഹ
അങ്ങനെ വെട്ടി വീഴ്ത്തിയ സ്ഥലമാണ് ജഡായിപ്പാറ
പറിണ കേട്ട്ണ് തലല്ലേ വെട്ടിങ്ങന തല ഭാഗം
ആ ചിറകുകളൊക്കെ വെട്ടി ചുണ്ടുകളൊക്കെ വെട്ടി ഇങ്ങനെ കളഞ്ഞിട്ടുണ്ട് അതിന്റെ അടയാള ആ പാറയിൽ കാണാൻ പറ്റും അങ്ങനെ ഒരുപാട് പ്രത്യേകതൊക്കെുള്ളള്ള ഒരു സ്ഥലമാണ് ചടയമംഗലം പാറജട പറന്ന് പറയും പിന്നെ നമുക്ക് ഇവിടെള്ളന്ന് വെച്ചാല് പിന്നെ ഇവിടെ നോട്ട തിരുവനന്തപുരം ജില്ലേക്ക അല്ലേ അങ്ങോട്ട് അങ്ങോട്ട് പോകുമ്പോ പുളി പാലരുവി വൊക്കെയാണ് അവിടെ ഉള്ളത് കേട്ടോ
എവിടെ
പാലരുവി എന്നൊക്കെ പറയും അങ്ങനെയൊക്കെ സ്ഥലങ്ങളൊക്കെുണ്ട് എനിക്ക് ഞാൻ പറയാ പ്രത്യേകിച്ച് ത്തു ഞാൻ ഇവിടെ അങ്ങനെ കൊ ബീച്ചുകളിലാ കൂടുതലും പോയിള്ള കൊല്ലം ബീച്ച് പരവൂര് അങ്ങനെയുള്ള ബീച്ചുകളിലാണ് കൂടുതൽ ഞങ്ങൾ പോയിട്ടുള്ളത് കേട്ടോ
ആഹ ഞങ്ങള് പരപ്പരങ്ങാടി അങ്ങനെ കെട്ടുകുണോ സ്ഥലം ക
ആഹ കേട്ടുണ്ട് കേട്ടിട്ടുണ്ട്
ആഹ അവിടെ അവിടൊക്കെ പോവാ മതി
അപ്പൊ അവിടെ ബീച്ചൊക്കെ ഉണ്ടോ നിങ്ങളുടെ ഈ പാലക്കാട്
ഇല്ല ഞങ്ങ അങ്ങട്ടാണ് ബീച്ചക്ക് അങ്ങോട്ടാ പോയത് പരപ്പനങ്ങാടി പോണം അത് മമ്പറം സ്ഥലല്ലേ മമ്പറത്തെ പോണല്ലോ നമ്മളെ
അത് അത് മലപ്പുറ അല്ലേ ഇതൊക്കെ അടുത്തടുത്ത ജില്ലകളാണോ
പിന്നെ കോട്ടക്കൽ ഇത് കേട്ടക്കണോ അവിടെ ഒരു ഇതുണ്ടല്ലോ
ഈ ജില്ലകളൊക്കെ അടുത്തടുത്തുള്ളതാണ് നിങ്ങളുടെ പാലക്കാട് കോഴിക്കോട് മലപ്പുറം
ആയിത് ഞങ്ങ ഞങ്ങളെന്തോ ആഹ് കൊറച്ച്പോണം കോഴിക്കോടൊക്കെ എത്ര കടവിടെ കിടക്കുന്നു ഇവിടുന്ന്
ഇവിടെ ഇവിടെ ജില്ലന്ന് പറയുമ്പോഴത്തേക്കും കൊല്ലം ജില്ല തിരുവനന്തപുരം
ആഹ
അടുത്തടുത്ത് ഞങ്ങള്ൾ അടു ഈ കുറച്ച് കഴി അങ്ങോട്ട് പോയാ തിരുവനന്തപുരം ജില്ലയാണ് അങ്ങനെയൊക്കെയാണ് ഇടുത്താണ് കൊല്ലം ജില്ലയും തിരുന്തര ജില്ലയക്കെവിടെ
ആഹ ഇവിടുന്ന് തൃശ്ശൂര് ഇക്കെ പോണെങ്കിൽ ഇത്ര പോകുന്ന പോണംന്ന് അറിയോ
ആഹ ആഹ
ഉം തൃശ്ശൂര് എടപ്പാട് ഭാരതപ്പുഴ അവിടൊക്കെ കാണാൻ പോകണെങ്കിൽ എഹ നല്ല ദൂരാണ് ഞങ്ങക്കി വിടുന്ന്
ഉണ്ടോ ഭാരതപുഴെ
ആഹ് പോയിട്ടുണ്ട് എന്റെ ഇതാനേ കല്യാണം കഴിച്ചിരിക്കുന്ന ആഹ ഭാഗത്തക്കാണേ
ഉം നിങ്ങള് ടൂറൊക്കെ പോവ ഇങ്ങനെ കറങ്ങാനൊക്കെ
അങ്ങനെ പോകന്നില്ല എപ്പോഴെങ്കും ഇപ്പ പിന്നെ അങ്ങനെ വല്ലാതെ പോകലില്ല
ശരി അങ്ങനെ പോയിട്ടുള്ള ഇഷ്ടപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാ
എനിക്ക് ഭാരതപ്പുഴ ആഹ ഭാഗത്തേക്ക് അങ്ങോട്ട് പോയപ്പോ അവിടെയാണ് ഇഷ്ടപ്പെട്ട സ്ഥലം
ആല്ലേ
പിന്നെ കോട്ടക്കൽ ഒരിത് ണ്ട് അവട്ക്ക് പോലണ്ട്
ഉം ഉം
ബീച്ചില് പോണതാ ഏറ്റവും ഇഷ്ടം
ബീച്ചിലൊക്കെ പോണതാ ഏറ്റവും ഇഷ്ടല്ലേ
ആഹ അങ്ങനെ പോകുന്നതാണ് ഇഷ്ടം അതകുമ്പോ ഞമ്മള്
ആഹ ഇപ്പോഴത്തെ കാലാവസ്ഥയൊക്കെ എങ്ങനെയുണ്ട് കാലാവസ്ഥാ മാറ്റമൊക്കെ എങ്ങനെയുണ്ട്
കാലാവസ്ഥ നല്ല ചൂടായിരുന്നു ഇവിടെ ഇപ്പോ മഴയാണ് വരുന്നുണ്ട് മഴയും കാറ്റൊക്കെ ഉണ്ട് ഒരു രണ്ട മൂന്ന് ദിവസമായിട്ട് അങ്ങനെയാണ്
ആഹ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇവിടെ മഴയൊക്കെുണ്ട് ഇപ്പൾ നല്ല കടുത്ത വെയിലാണ്
ഏ വെയില?
ആഹ് ആഹ്.
ഇവിടെ ഒരു മൂന്നാല് നാലീ സായിപ്പൊന്ന് ചെറ്തായിട്ട് ഇങ്ങനൊരു മഴ വര്ന്ന്ണ്ട്.
ഉം ഉം എനിക്ക് തോന്നു ആ ഫാ ഗത്തേക്കാണ് ചൂട് കൂടുതലും തോന്ന അല്ലേ? കൊറ്ച്ചുടെ കൂടുതൽ അവിടെയാരുന്നു പാലക്കാട് കൂടുതലാണ് ഉം ഉം.
അവിടെ അവിടെ ചൂട് കൊർവുണ്ടോ?
ഇവിടെ ചൂട് കൂടുതലാണ് ഇവിടെ ഇടക്കിടയക്ക് യെല്ലോ അലർ ട്ട് വരാറ്ണ്ട് ചൂട് കൂടുന്ന സമയങ്ങളില് പക്ഷേ ഈ വെള്ളപ്പൊക്കം അങ്ങനെയുള്ള സംഭവങ്ങള് ഒന്നും ഇവിടില്ല കേട്ടോ അവടെ ഇണ്ടല്ലോ ഉണ്ടാകാത്ത വെള്ളപ്പൊക്കൊക്കെ.
കഴിഞ്ഞതിലൊക്കെ.
അപ്പൊ ഈ രണ്ടായിരത്തി പതിനെട്ടില് വലിയ വെള്ളപ്പൊക്കൊക്കെ ഉണ്ടായപ്പോ അവിടെയും ഉണ്ടായിര്ന്നോ?
ഞങ്ങളവിടെ പിന്നെ ഒരുതണ്ടായി എന്താ പറയാ ഒരു പാർക്കില് പാർക്ക്ണ്ട് പാർക്കിന്റെ അവ്ടെ എന്താ വെള്ളം കേറും ഇങ്ങനെ ഈ പുഴയിന്ന്. ആഹ് അങ്ങനെ റോട്ടിക്കൊക്കെ വന്ന് അങ്ങനെ പ്രശ്നത്തിലേനു കഴിഞ്ഞ വർഷം അത്ര ഇണ്ടായില്ലാലും മുന്നത്തെ വർഷം ഉണ്ടായിരുന്നു.
അഹ് അഹ്. ഇവിടെ മഴക്കെട്തിയിലുള്ള പ്രശ്നങ്ങളൊക്കെ വളരെ കുറവ് നമ്മുടെ ഈ ജില്ലകളിൽ. പക്ഷെ അങ്ങോട്ടൊക്കെ കൂടലും മഴ വെള്ളപ്പൊക്കം ഉരുളൊട്ടൽ അങ്ങനെയൊക്കെയുള്ള കേക്കാറുണ്ട്.
ഇങ്ങളാ ഭാഗത്ത് അങ്ങനൊന്നുല്ലല്ലെ?
ആഹ് അതൊന്നുല്ല അങ്ങനൊന്നും വലിയ പ്രശ്നങ്ങളുള്ള സ്ഥല അല്ല. പക്ഷെ ഈ വെയില് കൂടുതലാണ്.
ആഹ് വെയില് നല്ല വെയിലും ചൂടന്നെയിനും ഇപ്പം ഈ മൂന്ന് നാല് ദിവസായിട്ടുള്ളു മഴ ചെറ്തായിട്ടൊന്ന് പിന്നെ.
ആഹ് ഓക്കെ ഓക്കെ.
അല്ലാതെ പിന്നെ നല്ല മഴ അങ്ങനെ ങ്ങനടയി ല ജൂണ് ആഹ് ജൂലൈലൊക്കെ ഇവിടെ നല്ല മഴയായിട്ട് വര്ല്?
അവിടെ ഈ മലകളൊക്കെയാണോ മലകളും മലം പ്രദേശങ്ങളൊക്കെ?
ഇല്ല അങ്ങനൊന്നുല്ല
അങ്ങനൊന്നുല്ലല്ലേ അങ്ങനെയുള്ള ജില്ല ഇട്ക്കി ജില്ലേണു തോന്നു നല്ല ഫങ്ങിയ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഏറ്റവും ഇഷ്ടം ഇഷ്ടപെട്ട ജില്ല ഇടുക്കി ജില്ലയാണ് ഞാൻ അവിടെയാണ് ജന്ച്ച് വളർന്നത്. ഏഴു എട്ടൊക്കെ പഠിച്ചത്
പിന്നെ എങ്ങനായാ അവിടെ ഇവട്ക്ക് മാറിയത്.
ഉം ഞങേ എന്റെ വാപ്പാടെ സ്ഥലം ഇവിടെ കൊല്ലം.
ആഹ് ശരി.
അങ്ങനെ. അവിടെയൊക്കെ നല്ല സ്ഥലങ്ങളുണ്ട് കാണാൻ പറ്റിയ നല്ല കാഴ്ചകളുണ്ട്.
എവ്ടെ ഇടുക്കിലോ?
ക്കേള് ആഹ്.
ഉം.
പിന്നെയും. തേയിലത്തോട്ടവും. ഉം ഉം അങ്ങനെ മനോഹരായിട്ടുള്ള കുറെ കാഴ്ചകൾ ഉണ്ടവിടെ ഇടുക്കി.
ഉം സിനിമിം പിന്നെ ഇങ്ങനെ ഓഹ് ഇതൊക്കെ ഭയങ്കര ഇഷ്ടണല്ലോല്ലേ ടൂർ എപ്പളും പോവലുണ്ടോ?
എപ്പഴും പോലുണ്ട് ഇപ്പോ പോയിട്ട് ഒരുപാട് നാളായി. പക്ഷെ പോവാൻ ഭയങ്കര ഇഷ്ടവാ ഇൻക്ക് സോളോ ട്രിപ്പ് പ്പായിട്ട് ബുള്ളറ്റിലൊക്കെ ഇങ്ങനെ ഓട്ടി ച്ചൊണ്ട് പോകണന്നൊക്കെ ഭയങ്കര ആഗ്രഹം.
ഹസ്ബൻഡോ അപ്പൊ ഹസ്ബൻഡിന് ഇല്ലേ
ഹസ്ബന്റിന് ആട്ടൊയുള്ള
ആഹ്
ഉം
അങ്ങനെ ആഗ്രഹണ്ട് അപ്പ ങ്ങക്ക്‌ല്ലേ
അങ്ങനെ ഈ ലോകം മൊത്തം ചുറ്റിക്ക ബൈക്കിൽ ബുള്ളറ്റിൽ പോയി ചുറ്റിക്കാണണമെന്നാണ് എന്റെ ആഗ്രഹം
ഉം എനിക്ക് യാത്രേനോട് വല്യ താല്പ ര്യല്ല ഒന്നാമത് ഛർദ്ദി ക്ഷീണം
ഉം ഉം അങ്ങനെക്കെ ഒണ്ടാരുന്നു ചെറുപ്പത്തി
ആഹ് ചെറുപ്പത്തിലേ ഉണ്ടായിന്ന് വൽ പ്പത്ക്കുണ്ട് അതിനൊരു മാറ്റോഇല്ല അപ്പ പിന്നെ നമ്മുക്ക് അങ്ങനെ നമ്മ പോകുമ്പ ങ്ങട്ട് ക്ഷീണിച്ചാലേ നമുക്കൊരു താല്പര്യം ഉണ്ടാവൂല്ലല്ലോ നമ്മള് ആസ്വദിക്കാനല്ലേ പോകുന്നത് അപ്പം
അതുപോലെ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് ഈ നമ്മുടെ നാട്ടിലെഏഹ് ഇവിടുന്ന് കിളിമാനൂര് പറഞ്ഞ സ്ഥലം അതായത് നമ്മുടെ രാജര